ആഹ് പറയൂ.
ആഹ് സുഖാനോ?
ആഹ് അതെ സുഖാൻ.
ആഹ് അപ്പൊ എങ്ങനെ പോകും അവടെ?
ഇവിടെ കൊഴപ്പില്ലാണ്ടാ പോന്നു പിന്നെ ചൂടൊക്കെയല്ലേ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
ആണോ അവിടെ ഇപ്പോ താപനില എത്രയാണ്?
ത കൃത്യമായിട്ടറിയില ഒരു മുപ്പത് മുപ്പ ത്തി രണ്ടൊക്കെ ഉണ്ടാവു ആയിരിക്കും നല്ല ചൂടാണ് എന്തായാലും.
ആണല്ലെ ഇവിടെ മുപ്പത്തൊമ്പതിണ്ട്.
ഓ.
ഇവിടെ നല്ല താപനില കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്.
ഉ
ആ പിന്നെ പുറത്തിറങ്ങിയാൽ സൂ ഇങ്ങനെ
ആ
പിന്നെ ആഹ പിെക്ക ഒക്കെ വരണ്ട് ചൻസുണ്ട് അധികം പുറത്തൊന്നും ഇറങ്ങാറില്ല അവിടെങ്ങനെ
ആഹ ഇവിടെയും എന്താ പറയാ അങ്ങനെ തന്നെയാ അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പുറത്തൊന്നും ഇറങ്ങരുതെന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇങ്ങനെ എന്താ പറയാ സ്കിന്നിന് ഇരിട്ടേഷനൊക്കെ ഉണ്ടാവലുണ്ട്
ഉം അവിടെ പട്ടെ എങ്ങനെ ക്ഷാമം തൊടങ്ങിയൊ
ആഹ ഉണ്ട് കൊറച്ചൊക്കെ ഉണ്ട് അവിടെയോ
ഇവിടെ വെള്ളത്തിന് നല്ല ക്ഷാമൊ ണ്ട് ഇവിടെ പല വീടുകളിലും കിണറല്ലാം വറ്റീട്ടുണ്ട് പുഴകളൊക്കെ വറ്റീട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കൊറച്ച് പ്രശ്നത്തിൽ നിക്കാണ് ചെല ആളുകൾക്കൊന്നും വെള്ളം കിട്ടന്നില്ല പിന്നെ നമ്മക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളും തൊടി ഇറക്കിയിട്ടുള്ളത് കൊണ്ട് കിട്ടുന്നുണ്ട്
ഇവിടെ കുറേ ആളുകൾക്ക് ആ കൊഴൽക്കിണറിന്റെ സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ കുടിക്കാനുള്ള വെള്ളമാണ് പ്രശ്നം. അത് പിന്നെ അടുത്തുള്ള കിണറുകളിൽ നിന്ന് ആഹ് എന്താ പറയാ സംഘടിപ്പിക്കുന്നുണ്ട്.
ആണല്ലേ? ആ പിന്നെ സിലിണ്ടർ ഒക്കെയോ? അവിടെ പാചകവാതത്തിന് സിലിണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടൊ -
ആ സിലിണ്ടർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നേരത്തെ കൂട്ടി ബുക്കെയ് ത് കഴിഞ്ഞാല് ഒരു മാസം ഒക്കെ ഒരു ഗ്യാപ്പില് കിട്ടും.
ഉം നേരത്തെ മുൻകൂട്ടി വെച്ചതായി രുന്നോ സിലിണ്ടർ ഒക്കെ?
ആഹ് ഇങ്ങനെയൊരു പ്രശ്നൊണ്ട് ന്ന് പറഞ്ഞപ്പൊ ത്തന്നെ മുൻകൂട്ടി വെച്ചിരുന്നു. പിന്നെ ആദ്യം ഹ് സിലിണ്ടർ ബുക്കെയ്യുന്ന തിനൊക്കെ നേരത്തെ ഇപ്പ നോക്കി ബുക്കെയ്യാനൊക്കെതൊടങ്ങി. അതാ കിട്ടിയില്ലെങ്കി പ്രശ്നാ വുമല്ലോ?
ആണല്ലേ? ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചോ?
ആ കഴിച്ചു കഴിച്ചു.
എന്താ കഴിച്ചത്?
ചോറ്, കടലക്കറി, തൈര്, അച്ചാര് അതൊക്കെ തന്ന.
ആണല്ലേ ആ ഞാ ഞാൻ ഉപ്പ്മാവ് രാവിലെ കഴിച്ചിരുന്നു. ഞാൻ കുറച്ച് പയറുകറിയും കൂടെ കൂട്ടിയാ കഴി പപ്പടവും പഴവും ഉണ്ട് ചായയും കുടിച്ചു. പിന്നെ ഉച്ചക്ക് അത് ഞാനൊരു ലസ്റ്റ് ഉണ്ടായിരുന്നു.
ഓ
ആ
രാ ത്രി അറിയില്ല രാത്രിക്കുള്ളത് ഉണ്ടാക്കാനുള്ളൊരു ടൈം ആവണല്ലേള്ളു. ഇപ്പൊ തീരുമാനിക്കുന്നത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല രാത്രി എന്താണ് രാത്രിത്തെ ഭക്ഷണംഎന്നുള്ളത് ഓരോ ദിവസം ഓരോന്നായിരിക്കും. അപ്പോ ഉച്ചക്കുള്ള ഭക്ഷണം കഴിഞ്ഞ ശേഷം തീരുമാനിക്കുള്ളൂ. അവിടെയോ?
ഹും
പുട്ടോ എന്തങ്കിലും ഉണ്ടാക്കും. പിന്നെ
ഫങ്ഷന് പോയായിരുന്നോ?
ആഹ്
ആഹ്
ആ ഇവിടെ അടുത്ത് ഫംഗ്ഷൻ ഒന്നു ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പ ചൂടായതുകൊണ്ട് ഞാൻ ഇങ്ങട്ടും അങ്ങനെ പോവലില്ല അധികം പുറത്തിറങ്ങുന്നത് നമ്മക്ക് നല്ലതല്ലല്ലോ? അതുകൊണ്ട് അങ്ങനെ പോവാറൊന്നുഇല്ല. ഇയാള് പോവലുണ്ടോ?
ആഹ്
ഹും ആഹ് പക്ഷെ ഇതുവരെ പോയിട്ടൊന്നും ഇല്ല ഞങ്ങളുടെ അടുത്ത് ത കുറച്ച് അത്യാവശ്യം തിരക്കൊകെയല്ലേ. അപ്പോ നമുക്ക് ന്യൂസിലൊ നല്ല രീതി കാണാൻ പറ്റില്ല. അപ്പൊ ആ തിരക്കെനിക്ക് അ തിരക്കുള്ള സ്ഥലങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ നേരിട്ട് പോയി കാണാറില്ല. പക്ഷെ വാർത്തയിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്.
ആ പിന്നെ ഭയങ്കര ചൂടും കാര്യങ്ങളുംൊക്കെ ആയൊണ്ട് നമ്മുക്ക് അങ്ങനെ കണ്ടു നിൽക്കാനുള്ള ഒരുതും ഇല്ല
ആഹ്
പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ച്ചറൽ പരമായിട്ടുള്ള ഏതാണ് ഏതാഘോഷ ഇഷ്ടപ്പെട്ട ആഘോഷം
എനിക്ക് ഏറ്റവും ഇഷ്ടം ഓണം തന്നെയണോ ഒന്നാമത്തെ കാരണം എന്താ വെച്ചാല് ഓണം ഞാൻ ഏറ്റവും കൂടുതല് എന്താ പറയാ ആഹ ചെയ്യ മ്മടെ വീട്ടില് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഫംഗ്ഷൻ അത് തന്നെയാ കൾച്ചറൽ ആയിട്ട് പിന്നെ വിഷു ആഘോഷിക്കാറുണ്ട്. ഇത് രണ്ടും തന്നെയാ കൂടുതലായിട്ട് വീട്ടില് ഫാമിലി ആായിട്ട് നമ്മള് ആഘോഷിക്കുന്ന ഫംഗഷൻസ്
ആണ വിഷുവിന് കൈനീട്ടം എത്ര കിട്ടി ആഹ്
ആഹ് കൊഴപ്പില്ല പിന്നെ വലിയ നമുക്ക് പ്രായത്തിന് മൂത്തവരാണല്ലോ തരിയാ അ ആ ഒരു രീതിയില് കൊറച്ച് കിട്ടി
ആ
ഉം
ഇല്ല നിങ്ങൾ സദ്യക്ക ഉണ്ടാക്കാറുണ്ടോ?
ആ സദ്യ ഉണ്ടാക്കാറുണ്ട്. സദ്യക്ക് മെയിന ആായിട്ട് ആ സാമ്പാർ അവിയൽ പിന്നെ പായസം ഉണ്ടാവും പായസം മെയിന ആണല്ലോ
പായസം
എനിക്ക് അടയാ ഇഷ്ടം പാലട മറ്റേ മറ്റേ ശർക്കരടയും കഴിക്കും പക്ഷെ പാലടയാണ് കൂടുതൽ എനിക്കിഷ്ടം അവിടെ
ആഹ് ഏറ്റവും പാലട പായസം തന്നെ ഇഷ്ടം ഹും ക്ക ഉണക്കി വേവിച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്
ഓഹ് അങ്ങനെ വീട്ട്തന്നെ അടയിണ്ടാക്കി ഇണ്ടാക്കല്ണ്ട് അപ്പൊ അതിന് കൊറച്ച്ക്കൂട് സ്റ്റ്ണ്ടാവല്ലോ ഉണ്ടാവുംല്ലേ
ആഹ് നമ്മള് എപ്പള് ആഹ്
ബഹ
അറിയാം അഹ് എന്താ അങ്ങനെ ഇണ്ടാക്ക്ണെ കേക്കാറുണ്ട് പിന്നെ സിനിമക്കൊക്കെ പോയോ
ആഹ് സിനിമക്ക്യൊക്കെ എടക്ക് പോവാറ്ണ്ട്
ആഹ് ഏത് ഫിലീമാ ആഹ് ലാസ്റ്റ് കണ്ടത്
ലാസ്റ്റ് മോഹിനിയാട്ടം
ആഹ് എങ്ങനെ ഇണ്ടാരുന്നു
ആഹ് അത് നന്നായിരുന്നു ഇന്ക്കിഷ്ടപ്പെട്ടു
ആണല്ലേ ഞാനും ആ സിനിമ കണ്ടിട്ടുണ്ടാരുന്നു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആരുന്നു നല്ല കോമഡി കാര്യങ്ങളൊക്കെ ഇണ്ടാരുന്നു അതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായിരുന്നു
എനിക്ക്യതില് എല്ലാ ക്യാരക്ടറും ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക്യതില് ആഹ്‌ മറ്റേ എടക്ക്യ് വന്ന ക്യാമിയോ അപ്പീറൻസ് അർഞ്ഞീല്ലേ വിനയ് ഫോ അതെന്തോ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അതിലെ എല്ലാ ക്യാരക്ടറും നല്ലതാരുന്നു എല്ലാ നല്ല കോമഡി അത്യാവശ്യം നല്ല ഫ്രഷ് ക്യാരക്ടേഴ്സായിരുന്നു അതോണ്ടല്ലാം ഇഷ്ടപ്പെട്ടു ഇയാക്കോ
എനിക്കതില് ബേബി ജീനെ ഇഷ്ടപ്പെട്ടു ആഹ് പിന്നെ ജഗദീഷ് പിന്നെ സുരാജ് വെഞ്ഞാർമൂട് പിന്നെ വിനയ് ഏഹ് വിനയ് ഫോർട്ടൊക്കെ ഭയങ്കര നല്ല അഭിനയാരുന്നു പിന്നെ എ ഏറ്റവും എടുത്തു പറയേണ്ട ബേബി ജിനെ വിനയ് ഫോർട്ടിന്റെ ആരുന്നു പിന്നെ അവരെ പ്രെസൻസ് ഭയങ്കര കൂടുതലേരുന്നു മൊത്തത്തിൽ നല്ല മൂവിയാരുന്നു പിന്നെ വാഴ ടുവും ഞാൻ കണ്ടു പിന്നെ അത് ഭയങ്കര സക്സസ് ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ള ഒരു മൂവിയാണല്ലോ അപ്പ അതൊക്കെ കണ്ടു നന്നായിറ്റ്ണ്ട്.
ഞാൻ വാഴ ടു കണ്ട്ട്ടില്ല
ആണല്ലേ പിന്നെയാ ദൃശ്യം വരാൻ വേണ്ടിയിരിക്കുന്നു ഇപ്പൊ അത് വെരിയാണെങ്കിൽ അതും കാണാൻ ആഗ്രഹമുണ്ട്
ആഹ് ഞാനും അതിന് പ്ലാൻ ചെയ്യുന്നുണ്ട് ദൃശ്യം കാണാൻ
ഉം പിന്നെ എന്താണ് വീട്ടില് എല്ലാർക്കും സുഖം തന്നെ
ആഹ് സുഖം സുഖം
ആഹ് പിന്നെ എല്ലാർക്കും ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം പനീടെ സമയൊക്കെ അല്ലെ പനി വല്ലോംമിണ്ടോ
ആഹ് അത് കൊറവാണ് ഇപ്പൊ ഈയിടെ ആയിട്ട് കാരണം ഏഹ് പറ്ഞ്ഞില്ലേ ചൂടായത് കൊണ്ട് അധികവാരും അങ്ങനെ പൊറ്ത്തറങ്ങാ അല്ലെങ്കി എറങ്ങാണെങ്കി തന്നെ എന്തെങ്കിലും ജോലിക്കോ അല്ലേ ആവശ്യത്തിനോ പൊറ്ത്തറങ്ങാണെങ്കി തന്നെ കൊടയും ആഹ് ഇതിനുള്ള ഇതൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ തന്നെ എറങ്ങൽ സൺസ്ക്രീൻ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചി നടന്നില്ല അപ്പൊ അതുകൊണ്ടങ്ങനെ വെയില് കാരണം വെല്ല്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അത്യാവശ്യം സൂക്ഷിക്ക്യിന്ന്ണ്ട്
ആണല്ലേ പിന്നെ എനിക്ക്യും പനീടെ പക്ഷേ എനിക്ക് ഇണ്ട് അപ്പം ഞാന്ങ്ങനെ സൂക്ഷിച്ചിരിക്കാ എന്തോ ഇങ്ങനെ പൊറ്ത്തെന്തോ ഇങ്ങനെ വെയിലെന്തോ തലേലു കൊണ്ടിട്ടാണെന്ന് തോണ്ന്ന് പെട്ടെന്ന് പനിയട്ച്ചു പിന്നെ ദാഹൊക്കെ വരൂലെ അന്നെന്തോ കൊറച്ച് തണ്ത്ത വെള്ളന്തോ കുടിച്ചപ്പഴാണ് പനിയും കാര്യങ്ങളൊക്കെ വന്ന് തൊടങ്ങിയ ഇപ്പോ മരുന്ന് കാര്യങ്ങളൊക്കെ എട്ക്ക്ന്ന്ണ്ട് പെട്ടെന്ന് പോവും റസ്റ്റിലൊക്കെയാണ് അപ്പം നിങ്ങളെ വിളിച് വിളിച്ചതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു പിന്നെപ്പോഴേലുമൊക്കെ വിളിക്കാം ശരി എന്നാ
ആഹ് ഓക്കെ ശരിയെന്നാ
എന്ത് കോൾ